ഹലോ
ലോ എന്താ പാട് ആഹ് കേൾക്ക്ന്നുണ്ട്‌ ആഹ് ഉണ്ട്
ആ ഓക്കേ എന്നാ ഒണ്ട് വിശേഷം
നല്ല വിശേ ഷം ഇങ്ങനെ പോണു ഇല്ലില്ല
ആഹ് ആഹ് ആഹ് കഴിച്ചു കഴിച്ചു എന്നാ കറി ച്ചേ
അത് തട്ടി കൂട്ടി ഒരു കറി വെച്ചു
ആഹ് എന്നാ എന്നാന്നാ ഞാൻ ക്ലിയറായില്ല എന്നാ പറഞ്ഞെ
ഒരു തട്ടി കൂട്ട് കറി വെച്ചൂന്ന്
ആഹ് ഹാ മീൻ കറി ഒന്നുമില്ലേ
ഉം
മീൻ കറി
ഇപ്പം മീനൊക്കെ കി ട്ടല് ഭയങ്കര ഇതല്ലേ പനിയല്ലേ മഴയൊക്കെ ആയത്കൊണ്ട്
ആ ട്രോളിങ്ങും ആയല്ലോ ട്രോളിങ് ഇപ്പം അമ്പത്തിയെട്ട് ദിവസം അമ്പത്തിരണ്ട് ദിവസം ട്രോളിങ് ആണല്ലോ
ആ
മീനൊക്കെ ഇനി പഴകിയതൊക്കെ ആരിക്കും മീന് കിട്ടണത് ചിക്കനും വില കൂടി
ആഹ് അതെ
ആഹ് അതെ പിള്ളേരൊണ്ടോ
ആ ഇല്ല
ഇല്ല ഓക്കേ
നിങ്ങക്ക്ണ്ടോ
ആ ഒണ്ടൊരു ഒരാളൊണ്ട്
ഉം സ്‌കൂള് പോയത
ആ സ്‌കൂളി പോയ് ഉം ചെറ്ത് എൽ കെ ജീ ല
ഉം
ഉം വീട്ടിലെല്ലാവരു ഒണ്ടോ. ഹസ്ബൻ്റ് മാരീഡ് ആണോ?
ആഹ് മാരീടാണ്.
ആഹ് ഹസ്‌ബൻ്റൊക്കെ ജോലിക്ക് പോയോ?
ആ ജോലിക്ക് പോയി.
ഉഹും ഇപ്പൊറ്റക്കെ ഒള്ളോ വീട്ടില് അഹ്.
പിറ്റലില് പോയാണ്. ഇപ്പ പ് ഫുഡ്‌ കഴിക്കാൻ വരും.
ഇഹിം എല്ലാ ഫുഡ്ഡും ഒൺ കറികളൊക്കെ എല്ലാം ഒണ്ടാക്കാനറിയാവോ?
കൊറച്ചൊക്കെ
ആണല്ലേ പിന്നെ ഫു ഡ്ഡിയാണോ?
കൊറച്ചൊക്കെ ചെറുതായ്ട്ടൊക്കെ.
ആഹാ പൊറത്തുന്നൊള്ളതാണോ ഇഷ്ട്ടം അല്ലെങ്കിൽ വീട്ടിലൊണ്ടാ ക്കുന്നതൊക്കെയാണോ ഇഷ്ട്ടം?
രണ്ടും സെയ്മാണ്. കൂടുതല് കഴിക്കില്ല.
ക്കൊള്ളു.
ആ അതെ മ്മള് ജസ്റ്റ്‌ ടേസ്റ്റ്ഓകൻ വാണ്ടി ട്ട്ള്ള
അഹ് അത്രെക്കെ ഒള്ള് ഇല്ലേ ഫയങ്കരട്ട് കഴിപ്പൊനുല്ല മഴ ഒണ്ടോ
ഇന്ന് ഭയങ്കര വെയില
വെയിൽ രണ്ടുന്നുസൈട്ടിപ്പോ വെയിലല്ലെ
ആ ഇല്ല
മ്മ് മ്മ് ഞങ്ങൾക്കുംവിടാ നല്ല വെയില അപ്പം തുണിക ഓണങ്ങികിട്ടാൻ എളുപ്പോണ്ട് ഇന്നൊക്കെ ന്തൊരു കൊറേതുണി കൂടി കെടക്കുവാരുന്നു
അഹ് ഇന്നലെ ഈ സമയത്തൊക്കെ നല്ല മഴണ്ടെരുന്നു
ആണല്ലേ അഹ് ഇന്നലെ മഴ അതിക്കൊന്നൊ ണ്ടായിരുന്നില്ല എടക്ക് വല്ല എടയ്ക്കെടക്കൊന്നു പെയ്തു പോവും ന്ന് വയങ്കര വയങ്കരായിട്ടുള്ള മഴയൊന്നും പെയ്തിട്ടില്ല എന്നാലും കൂടുതലും വെയിലു ആയിരുന്നു
ആഹ്
വീട്ടില് പച്ചകറി തോട്ടോക്കെ ഒണ്ടോ
ഏ ഇല്ല
ഇല്ല ആയ
ഇവടെന്താ ചെടികളക്കെ ഓരോന്നൊണ്ടാക്കും
ആഹ് അഹ് ഹ് ഞങ്ങളിവിടെ ചെറുതായിട്ട് പ പച്ചക്കറി തോട്ടോ ഒക്കെ ഇണ്ട്
ഓ എന്തക്കേ ചെയ്തു
വീട്ടില് ആവിശ്യത്തിനേക്ക് വേണ്ടി മാത്രേ കൊക്കിരും പയറും ഉം വഴുതനങ്ങ കറിവേപ്പില ഒക്കെ ഇണ്ട് കറിവേപ്പില ഒന്നും പുറത്ത് നിന്ന് അങ്ങനെ മേടിക്കണ്ട ആവിശ്യ എതിക്ക് ഒന്നും വരുന്നില്ല ആ
മ് ആ തക്കാളിയൊക്കെ ഇല്ലേ പൊതുവെ ഇല്ലന്നാണല്ലോ
ആ ഉം പച്ചക്കറിയെല്ലാം ഇഷ്ടവാണോ അല്ലെങ്കിൽ എറച്ചി മീനും എന്തെലൊക്കെ വേണോ ഫുഡിന്
അഹ് ഇഷ്ടാ അങ്ങനെ ഒന്നുല്ല്യ രണ്ട് ഉണ്ടായാലും കെഴപ്പം ഒന്നുല്ല്യ
ആ നമുക്ക് അങ്ങനെ എ ഇല്ലാ ഓന്തി ഇന്നത് വേണന്നൊന്നുമില്ല ഇല്ല തോന്ന്ണല്ലേ എല്ലാം കഴി ക്ക്‌ണ കൂട്ടത്തിലാ തോന്ന്ണല്ലേ
എല്ലതും കഴിക്കൊന്നുല്ല എന്നാലും
നിർബന്ധയൊന്നുമില്ല തോന്ന്ണ് അല്ലേ
അതെ
മ് മ്
ഒക്ക ആവിശ്യത്തിന്
ആ അതെ അതെ ഒന്നേ മുക്കാല് ആയല്ലോ കഴികാറായല്ലോ എന്ന കഴികാത്തെ
അത് ഉപ്പ വരാനുണ്ട് ഉപ്പ കടേ പോവലാണ്
ആ ഹ ഹ വന്നിട്ട് ഒരുമിച്ച് ഇരുന്നാണോ കഴിക്കിന്നേ ആ കേ ഇന്ന വെക്കേഷന് വല്ല ടൂർ ഒക്കെ പോയാരുന്നോ യാത്രയൊക്ക ഇഷ്ടവാണോ
പാക്കേജ് ഉവറെ ഊ
ആ
നമ്മടെ വീട്ടിലൊക്കാവുംമ്പല്ലേ പോവാൻ പറ്റൂള്ളൂ അവിടൊക്കാവുമ്പം
ആഹ് ആഹ് ആഹ് അതെ അതെ ഞാൻ ബാംഗ്ലൂരൊക്കെന്ന് പോയാരുന്നു
എങ്ങനെണ്ടായിനു
ഞാൻ ബാംഗ്ലൂരേ അഹ് നല്ല നല്ലരസവായിരുന്നു
ഉം
പിന്നെ കോടേക്കനാലൊക്കെ ഒന്ന് ചാ ആഹ് അല്ലല്ല നമ്മളെ കാറിനു പോയി ചേട്ടനും ചേട്ടന്റെ വൈഫും ട്ടേ
ആഹ് ആഹ്
എല്ലാരും കൂടി പോയൊരു രണ്ടുസം നിന്ന് സ്റ്റേ ഏതു പോ അങ്ങനേം പോയി കുറച്ചുനേരം കുറച്ച് കറങ്ങി അങ്ങനെയൊക്കെ പോന്നു
ഓഹ് വൺ
സിനിമയ്‌ക്കൊക്കെ പോവാറുണ്ടോ മ അഞ്ചുസ്ത്ത ട്രിപ്പാരുന്നു
ഓ
സിനിമയ്ക്കൊന്നും പോവാറില്ലേ എന്തോ ആ നല്ലത് ആഹ് എല്ലാരും കൂടി പോയതുകൊണ്ട് നല്ലെൻജോയ്മെന്റായ്രുന്നു
ആഹ് അതെ
സിനിമയ്‌ക്കൊന്നും ഇങ് സിനിമയൊന്നും കാണാറില്ലെ? പുതിയ സിനിമകൾക്കൊന്നും പോകാറില്ലേ? നല്ലതൊക്കെ ഇട്ട്. ഇല്ലേ പോവാറില്ലാ ആഹ് ഓക്കെയോക്കെ തീയറ്ററിലങ്ങനെ പോവാറില്ലാ ത്തതാണോ
ആഹ് അതെ
പോയി കാണാറിൽ കാണാറില്ല അല്ലേ.
ഉം ഉം ഉം
എപ്ളെങ്കിലും കസിൻസ് എല്ലാരും കൂടെ ഇരുന്നു കാണുമ്പോ അപ്പൊഴൊക്കെ കാണൊള്ളു.
ആഹ് ഹാ അങ്ങനെയാ ഒരുമിച്ചിരുന്നു കാണലാലേ ആഹ് ടി വി ലിട്ട് കാണോ അല്ലെങ്കി ഫോണി
ഫോൺ ലൊക്കെ ഏറ്റികൊണ്ടരും ക്ലാസ്സിന് പോകുമ്പം
ആഹ് ആ ആഹ്
തിനൊക്കെ ഞാൻ ടെലിഗ്രാം റ്റി അയ്ലൊക്കെ കാണാ ടൊമേന്
തോരനൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ അറിയോ എള്ള് തോരനൊക്കെ ഉണ്ടാക്കാൻ
എ ഞാൻ നോക്കി ണ്ടാക്കൊള്ളു പ്പ യൂട്യൂബ് ണ്ടല്ലോ ആഹ്
ന ണ്ടക് പെഷ്യലി തന്നെ ഉണ്ടവൊ എന
അങ്ങനെ ഇവടെങ്ങനെ ഇണ്ടാക്കിട്ടില്ല ഇഞ് വീട്ട്ന്ന് മ്മള് യു ഇപ്പ യൂറ്റുബ്ണ്ടല്ലോ അയില് നോക്കി ണ്ടാക്കാല്ലോ
ആഹ് ആഹ് ആഹ്
മതിയല്ലോ
ആഹ അതെ അതെ പെട്ടന്ന് ണ്ടാക്കാൻ അറിയാവുന്ന സാമ്പാറൊക്കെ ഇണ്ടാക്കാൻ അറിയാവോ
ഉം
അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇണ്ടാക്കാൻ അറിയാവുന്നുള്ളു ലെ
ആഹ് അതെ
ഉം ഉം
ഉം ഒന്നാമത് ഇപ്പം പഠിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞാല് മറ്റാവുമ്പോ സ്കൂളൊക്കെ ആവുമ്പോ വെറും ഞാറാഴ്ച ശനിയാഴ്ചൊക്കെ ലീവ്ട്ടൊള്ളു അപ്പൊ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ പ്പയ്ന് വേറെത്തെ പണിണ്ടാകും ഉം
അങ്ങനെയൊക്കെ ആ വേറെ
ഇങ്ങള് ജോബിനെന്തേ പോക്ണ്ടോ
ഇല്ലില്ല വീട്ടിതന്ന്യാ ഇന്ന് നമുക്ക് പോണ്ടാ തോണ്ടാ നമുക്ക് എല്ലാ പണിം പതുക്കെ പതുക്കെ ചെയ്താ മതിയല്ലോ രാവിലെക്കെ തന്നെ നമ്മള് പണിയൊക്കെ ചെയ്ത് തീർത് വെക്കും രാവിലത്തെ ഉച്ചക്കൽത്തെയും കുടി കൊച്ചിനൊ പോവാനുള്ളോണ്ട് രാവിൽതെ പണി രാവിലെന്നെ തീർക്കും
അതെ
ആ രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കി പിന്നെ ഉച്ചക് ഇത്തിരി ചോറും മീൻകറിയും ഇച്ചിരി ചിക്കനും മേടിച്ചു പിന്നെ മോര് കറി ഉണ്ടാക്കി പിന്നെ വൈകിട്ടത്തെക്ക് ഇനി സെയിം തന്നെ അല്ലെ വല്ല ചപ്പാത്തിയും ഉണ്ടാക്കും
ഓ
ചപ്പാത്തിയും ചിക്കൻ കറിയും ആണെങ്കിൽ പിന്നെ നല്ലതാണല്ലോ
ഏഹ്
ചപ്പാത്തിയും ചിക്കൻ കറി
ആ
ഊം രാത്രി എന്താ ഉണ്ടാക്ണ സെയിം തന്നെ ആണോ രാത്രി തന്നെ
ആ രാത്രി സെയിം തന്നെ
ആ ഹാ
എന്നും രണ്ട് നേരത്ത്നും കൂടെ ഉണ്ടാക്കലാണ്
ആ ഹാ ഹസ്ബൻ്റ് ഒക്കെ വല്ലോം കഴി അങ്ങനെ എല്ലാം കഴിക്കുന്ന കൂട്ടത്തിലാണോ
ആ അതിനൊന്നും കൊയ പ്പല്ലാ
എല്ലാം കഴിച്ചോളും അല്ലേ
ഉം ഇവിടെ ഇവിടാരും പിന്നെ എൻ്റെ വീട്ടിലായാലും എല്ലാരും എന്തും കഴിക്കും ക്ഷെ ഞാൻ മാത്രം കൊർ
ആ കഴി ആ ഉം കഴിക്കല്ല് കുറവാ ആ കഴിക്കുന്ന കാര്യ ത്തില് കുറവാ ജോലി എന്തെങ്കിലും ഉണ്ടോ വേറെ
എങ്ങനെ ഞാനിപ്പം പിപ് പി ടീ ടീ സി കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങീട്ടെ ഉള്ളൂ ഉം എക്സാം എഴുതി റിസൽറ്റ് വന്ന്
ആ ഹാ ഹ ആ പിന്നെ ചെറുപയറ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാവോ ചെറുപയറ് തോരനൊക്കെ ആണല്ലേ
ഇതന്നല്ലെ പറഞ്ഞെ സ്‌കൂളും ഇതൊക്കെ ആവുമ്പഴേ
ആ ഹാ ഈ ചെറുപയർ മുളപ്പിച്ചത് ഈ രണ്ട് കപ്പ് എടുത്തിട്ട് ഇച്ചിരി മഞ്ഞ പൊടിയും കാൽ ചെറിയ സ്പൂൺ ഉപ്പും പാകത്തിന് എണ്ണക്കെ ഒഴിച്ച് അങ്ങനെ കൊർച് ചെറുപയർ ഈ കുക്കർ ലിട്ട് വേവിക്കണം. ഇങ്ങനെ ഞാനങ്ങനൊക്കെയാ ആ ഇണ്ടാക്കണേ ഞാനും എല്ലാം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല
ഉം ഉം
ഞാനീ യൂട്യുബിലൊക്കെ നോക്കിയാ ഉണ്ടാക്കുന്നത്
മ് അതിൽ നോക്കി ഉണ്ടാക്കാണെങ്കിൽ ഓക്കേ നമ്മക്ക് അതുപോലെക്കെ ആയിട്ടില്ലെങ്കിലും ഏകദേശ
ആ അതെ അതെ എന്തെങ്കിലും ടെ കഴിക്കാൻ പറ്റുവല്ലോ എന്തായാലും അത് ഒണ്ടാക്കി തൊടങ്ങ് പഠി
ആ
അമ്മള് അമ്മള് ഇന്റെ വീട്ടിലായെന്ന് കസിൻസ് എല്ലാരും കൂടെ ഉണ്ടാവുന്ന ദിവസക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും
മ് സാമ്പാർന് ണ്ടാക്കാ സാമ്പാർന് ണ്ടാക്കാനറി യാവോ
ഏ ഇല്ല
ഇല്ല. ഞാനപ്പ സാമ്പാറ് ഞാൻ എളുപ്പത്തി ഉണ്ടാക്കണ പറഞ്ഞു തരാവേ.
ആ അതെ.
എന്നെങ്കി ഈ പരിപ്പ് ഇച്ചിരി എട്ത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടിം ചേർത്ത് പാകത്തിന്റെ വെള്ളോം ചേർത്ത് വേവിക്കണം.
ആ
അന്നിട്ട് പക്‌തി വേവാവുമ്പള അ പിൻ വെ ആഹ് അരിഞ്ഞു വെച്ചേക്ക്ണ പച്ചക്കറികളില്ലെ അത് ചേർക്കണം പിന്നെ തക്കാളിയും വെ വെക്കേം ആ വഴറ്റീട്ട് വഴറ്റീട്ടാ കൊറച്ചു കൂടി സാദ് കൂടും.
ആഹ്
ആ പിന്നെ ഞാൻ സാധാര്ണ എല്ലാം കൂടി ഒരുമിച്ച് പരിപ്പിന്റെ കൂടെ കുക്കർലാണ് വേവിക്കാറെ വേറെ വേവിക്കാറൊന്ന് ല്ല മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും ക്കെ ചേർത്ത് ആ... വേവിച്ചെട്ക്ക ചെയ്യുന്നത് അങ്ങനെ ആ തൻ നമ്മള് യൂട്യൂബിലല്ലെ നോക്കി ചെയ്യുന്നത്
ആഹ അതെ ഇപ്പൊ യൂട്യൂബ് നോക്കി ണ്ടാക്കയാണെങ്കി തെന്നെ എല്ലും സാധ മ്മളെട്ത്ത് ണ്ടായിക്കോൾള്ളംന്ന്ണ്ടാവ് ലല്ലോ.?
അതെ അതെ. എൻ ഞാ ന്ന് എനിക്ക് സാമ്പാറൊന്നും വല്യ താല്പര്യല്ല്യ സാമ്പാർ ആ എന്നാ ഓക്കെ പിന്നെ വിളിച്ചാ മതിയോ?
ആഹ ഓക്കെ ഓക്കെ ശെരി ആ.